സുഖാണോ?
ഉം സുഖ.
എന്തൊക്കെണ്ട് വിശേഷം?
ഉം ന്താ നല്ല വിശേഷം
അവടെ മഴെല്ലുണ്ടാ കാലാവസ്ഥല്ലാ എങ്ങനാ?
ഇന് ക്ക് ഞാണ്ടാക്ക്യെല്ലോ
ഇന്ന് മഴയില്ല ഇവടിം മഴയില്ല നല്ല എല്ലാ വസ്ത്രങ്ങളൊണങ്ങി. നല്ലാശ്വാസം ഇന്നത്തെ കാലാവസ്ഥ ഇന്ന് കല്ല്യാണ മറ്റുണ്ടായിനാ?
ആഹ് ഉമ്മക്ക്ണ്ടായിര്ന്ന് എനക് ണ്ടായിട്ടില്ല.
നിങ്ങക്ക്ണ്ടായിട്ടില്ല.
ഇല്ല ഞാന് ന്റെ വീട്ടിലല്ലേ കല്യാണം കഴിഞ്ഞാ പിന്നെ നമക്ക് വടെ കല്യാണങ്ങളൊന്നു ല്ലല്ലോ.
ആഹ് ഭക്ഷണം കഴിച്ചാ?
ആഹ് ഭക്ഷണ കഴിക്കലൊക്കെ നേർത്തെ കയ്ഞ്.
എന്താന്ന് ഭക്ഷണം ണ്ടാക്കീനി?
ഇന്ന് ന്റെ കാക്കു ഉമ്മൊക്കെ വന്നിന്നു അവ്ട്ന്നെ ഭർത്താവിന്റെ വീട്ട്ന്ന് ഭർത്താവിന്റെ വീട്ട്ന്ന് ഉമ്മിം കാക്കൊക്കെ വന്നീനു അപ്പോ എന്താ മസാല ശമായി, പൊറോട്ട, ചപ്പാത്തി
അതെല്ലാം വാങ്ങ്യാ ചെയ്തിനി?
ആഹ് ഒക്കെ വാങ്ങി ഹോട്ടൽന്നാവാങ്ങ്യെ?
അതെയാ ഇണ്ടാക്കീട്ടില്ല ഉച്ചക്കെന്താ ണ്ടാക്കീനി.
ഉച്ചക്ക് ചിക്കൻ പൊരിച്ചതും പയറുപ്പേരിം എലക്കറിം
എന്താ എലക്കറി ഇങ്ങനെ വെക്കല്?
ഇലക്കറി നമ്മളെന്തെങ്കിലും എലണ്ടെങ്കി മുരിങ്ങടലെ അല്ലെ കുമ്പളങ്ങത്തിന്റെ എലക്കെണ്ടാവൊല്ലോ
ആഹ് അതെങ്ങനെ വെക്ക?
അത് ഇത് കുമ്പളത്തിൻ്റെലെണെങ്കി നമ്മള് മൂക്കാത്തെലണ്ടാവൂലെ എളയ്യെല
ആഹ്
അത് കൊർച്ച് കൊട്ന്നത് നല്ലാം കഴ്ക കഴ്കെയ്ന് ശേഷം അത് നുള്ളിട്ക്ക അരിയാൻ പാടില്ല.
ആഹ്
എല നുള്ളന്ന് പറിലേ
ആഹ് നുള്ളീറ്റ്
നുള്ളിട്ട് നമ്മളത് എന്താ പിന്നെ ചട്ടില് ചരുള്ളി വാട്ട ഒരു വെള്ളവുണ്ടാ അനെ ഒന്നെങ്കി വെള്ളവൊഴിച്ച് ഉപ്പൊക്കെട്ടിട്ട്
എല്ലെത് വെളിച്ചെണ്ണേല് വാട്ടലാ
ആഹ് വെളിച്ചെണ്ണേല് വാട്ടാ എന്നിട്ട് അതില് വെള്ളം ഒഴിക്ക കഞ്ഞീടെ വെള്ളം അല്ലെങ്കി സാദാ വെള്ളം ഒഴിച്ചോ കൊറച്ച് ഇട്ടോ വേണോങ്കി ആവശ്യ
ക്കല്ണ്ട്ന്ന് അറിയുന്നത് എന്റെ ഒരു ഫ്രണ്ട് കഞ്ഞിന്റെ വെള്ളന്നല്ലേ
കഞ്ഞിന്റെ വെള്ളംആകുമ്പോ കഞ്ഞിയുടെ കൊഴുപ്പ് പോലെ ഉണ്ടാവുമല്ലോ കഞ്ഞിവെള്ളത്തിന് ചെറിയ കൊഴുപ്പുണ്ടാവുല്ലേ ഇങ്ങനെ കിട്ടും കറി പോലെ
ആഹ് എന്നിട്ട് വേറൊന്നും ഇടൂല
ഏഹ് പച്ചമുളകും പിന്നെ ഉപ്പും
ഉപ്പും മാത്രം നല്ല രസ ഏഹ് ചീരനെ കൊണ്ടും വെക്കോ?
ഈ ഒരെലേട അങ്ങനെ വെക്കുവല്ലോ
ചീര എടുത്ത് ചീര എല ചീര എല എടുത്തിട്ട്
നമ്മള് കയികധരിയൊ രണ്ടും ഉളിയൊക്കെ അരിയ ആഹ് പച്ചമുളകും ഉപ്പും ഉണ്ടാവും വെളിച്ചെണ്ണേല് ഉള്ളി മൂപ്പിക്ക
ഇട്ട വെള്ളം മാത്രം ഒഴിച്ചാൽ മതി പൊടി മുളകോ കൊത്തന്മാരി ഒന്നും ഇടണ്ട
മാത്രം മതി ഫുള്ളും ഉണ്ട് കുമ്പളം നല്ലത എല പൊതുവെ എലക്കറികളൊക്കെ നല്ല രസവല്ലേ
ആഹ് അതെ അത് ശരിയാണ്
നിങ്ങളപ്പ എങ്ങനെ എലക്കറികളൊക്കെ ഇണ്ടാ എല്ലാ എലയും അങ്ങനെ വെക്കും നമ്മള് മഞ്ഞപ്പൊടി മൊളക്പൊടി ഒന്നും ഇടെണ്ട അത് ഉള്ളി മൂപ്പിച്ച് മുരിങ്ങെടെലെയും വെക്കും
ആഹ്
മുരിങ്ങെടെല ചീരെടെല
പിന്നെ പോയി ഇറച്ചി വെച്ചരുവാ നിങ്ങളടുത്ത്
ആഹ് കോഴി ഇറച്ചി പൊരിച്ച്
പിന്നെന്തുണ്ടാക്കിയ ഞാൻ മന്തിയ ഉണ്ടാക്കിയന്
ആഹ്
നിങ്ങള് ഇണ്ടാക്കലുണ്ടാ
ഇല്ല മന്തി ഞങ്ങള് അങ്ങനെ വീട്ടിലുണ്ടാക്കാറില്ല
വാങ്ങീട്ട് തിന്നല
ആഹ് പുറത്തുന്ന് വാങ്ങാറാ പതിവ് ഇപ്പൊ കൂടുതലാ
വേവിച്ചാ
വെക്കാന് പണ്ടൊക്കെ വെച്ചിരുന്നു കുക്കറിലും അല്ലെങ്കിൽ സെപ്പറേറ്റ് വടെ വീട്ടിലേ ഇപ്പൊ നമ്മളെ വീട്ടില് അങ്ങനെ ഗസ്റ്റ കൂടുതല്
ആഹ് അങ്ങന ബക്കാണ്ട് വാങ്ങലായിരിക്കും വെച്ചതിനാലെ നമുക്ക് കൂടു തല് ഉണ്ടാവുവല്ലോ വാങ്ങുന്നതിനകാട്ടി പക്ഷെ വെച്ചാല് ഷോപ്പിലെ വേറെത്തന്നെ ടേസ്റ്റ് ആണ്.
ഉം ടേസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേറെ ഒരു ടേസ്റ്റ്
പക്ഷെ നമ്മൾ ഇണ്ടാക്കുന്നതാ ഇഷ്ടം
ആഹ് നമ്മൾ ഇണ്ടാക്കണത് നമ്മള് കഴിക്കുമ്പോ ഒരു വിശ്വാസം ഉണ്ട് നമ്മളതില് കൂടുതലായിട്ട് നമുക്ക് അറിയുന്നതല്ലേ ചേർക്കുള്ളൂ
ആഹ് ആഹ് നിങ്ങൾ എങ്ങനെ മന്തി ഉണ്ടാക്കലറിയോ എങ്ങനെ ഉണ്ടാക്കല്
ഞാൻ മന്തി ഒന്നും ഉണ്ടാക്കാറില്ല
ഇന്നേവരെ ആക്കിയിട്ടുണ്ടാവില്ല
ഉം ചെറിയ കേക്കുണ്ടാക്കാനൊന്നും അറിയില്ല
പിന്നെ നിങ്ങക്ക് എത്ര കുട്ടികളുണ്ട്
ഒരൂട്ട്യോള്ളൂ
ഞാൻ എവിടെ പഠി പഠിക്കുന്നയാ
ഇല്ലല്ലാള് അവർക്ക് നാലായി
നാല് വയസേ ആകുന്നുള്ളൂ എൽ കെ ജിൽ അൻ പോകുന്നുണ്ടോ?
ഉം ചേർത്തിട്ടില്ല അടുത്ത വർഷം ചേർക്കണം
തെയോ ഈ വർഷ അടുത്ത വർഷ ചേർക്കേണ്ടത്
അട്ത വർഷം ചേർക്കണം
ആഹ് ഭർത്താവ് എവിട
അവിടെ നാട്ടിലന്നെ ഷോപ്പില
അതേ നിങ്ങ ടൂറെല്ലാം പോക്കണ്ടാ
ടൂർ പോവാറുണ്ട് ഇപ്പോ ഞാനങ്ങനെ ചെറിയ ചെറിയ ചെറുതാട്ടങ്ങനെ അങ്ങനെ
ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയി, ഓരോ ഷോപ്പിൽ പോയി അവിടെ പോയിട്ട് എ സി ക്ക് വില കുറവൂന്ന്ണ്ടിട്ട് എന്റെ എ സി കംപ്ലൈൻ്റ് ണ്ടായോണ്ട് മഴക്കാലം ങ്ങനെ വരേണ്ടാവ് ല ല്ലോ മൈജിയില്ലേ നിക്ഷാൻൽ ഓഫർ ണ്ട്ന്ന് പറഞ്ഞിട്ട് നിക്ഷാനോ ഷോറൂം അങ്ങനെ അവിടെ പോകുമ്പൾത്തേക്ക് വില വെറുതെ പറയുക വിലക്കുറവേന്ന് എന്നിട്ടവിടെ പോ പിന്നെ ഒരു ഷോപ്പിൽ പോയി അവിടുന്ന് കൊറേ പൊറോട്ടയും പിന്നെ ഇതും വാങ്ങി സാലനക്കറിയും പിന്നെ കോഴി ഫ്രൈയും അങ്ങനല്ലാം മാടിച്ച് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയെല്ലാം പോയി ദിവസങ്ങള് പിന്നെ പങ്ങളടുത്ത് പോയി പങ്ങളെ പുയാപ്ളക്ക് സുഖോല്ല ഈ ആഴ്ച എവിടെയും പോയിട്ടില്ല. ഈയാഴ്ച വീട്ടിത്തന്നെ കൊറച്ച് മഴയല്ലേ
എന്നാ ഏഴ് ദിവസത്തെ ലീവ് ണ്ടാവാ
ഞായറാഴ്ചസം ഈ ലീവ് ണ്ടാഉം ഭർത്താവിന് അന്നേരം പുറത്തെല്ല് പച്ചമുളകിൻ്റെ മരവും അതെല്ലാം അയ്ന്റെടുത്തെല്ലാ കാട് കേറീട്ട് അയിൻ്റ വ്ർ ത്തിയാക്കി പിന്നെ പപ്പായ ഇതെല്ലുണ്ട് അയ്ന്റെല്ലാം ചുറ്റുപാടും വൃത്തി വളവും ഇട്ട് തെങ്ങിനെല്ലാം വളവും ഇട്ട് കൊടുത്ത്
ആഹ് എന്റെ ആകെക്കൂടി ഞായറാഴ്ച ലീ്വ്
ത്യായാക്കി വെച്ച് പിന്നെ പുല്ലെല്ലോ വൃത്തിയാക്കി ചെടികളിലെല്ലു ഒരു നല്ല വൃത്തിയാക്കണ്ടേ കുറേസയില്ലേ മഴ, ഇന്നല്ലേ കുറച്ച് വെയില് വന്നത്
ആഹ്
ആഹ് ഉണ്ട് അഎല്ലു മുറ്റങ്ങളെല്ലാം നല്ല വൃത്തിയാക്കാനെല്ലാം ഉണ്ടായിന് കഴിഞ്ഞാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച്ച മഴ തന്നെയാ പോയ ഭയങ്കര ഇതായി പോയി നിങ്ങളടെ കൃഷിയെല്ലാം ഉണ്ടോ
കൃഷിയൊന്നുല്ല പിന്നെ ചെറുതായിട്ട് പച്ചമുളകുണ്ട് പിന്നെ മുരിങ്ങ
മുരിങ്ങഎല ഇണ്ട് മുരിങ്ങ കാ കായ്ക്കു ന്നുണ്ടാ
ആദ്യം ഒക്കെ കായ്ച്ചീന്ന് ഇപ്പം കായ്ക്കലുല്ല അവിടെ ഭർത്താവിന്റെ വീട്ടിലെ കായി
ഭർത്താവിന്റെ വീട്ടീന്ന് കായിക്കുന്നുണ്ട്
ആടെ കഴിക്കലുണ്ട് ഇവിടെ കായ്ചിനു പക്ഷെ എടക്കൊന്ന് മുരിങ്ങേടെ ഒരു കൊമ്പ് ജാടി
ആഹ് ഓരോ മുരിങ്ങേലെന്റെ മര് തിന്റെ ഒരു പ്രത്യേകത ഒരു നല്ലവണ്ണം കായ്ക്കും
കായ്യ്ച്ചിനു പക്ഷെ പിന്നെ കൊമ്പ് ചാടിയെന് ശേഷം മുരിങ്ങ കായ്ച്ചി
കൊത്തലൊന്നും ഇല്യ നിങ്ങള് കൊമ്പ്
ഇല്ല ഞങ്ങള് മയത്തിതുപോലെ സാധിക്കുകയില്ല കൊ
കൊത്താണ്ട് അങ്ങനെ കൊർച്ച് എടക്ക്ടക്ക് കൊത്തിറ്റ് ചെറുമാതിരി ന്നെ ലെവലാക്കിട്ക്കണം ബേറെന്താ ഉള്ളത്
അൺണ്ടിമാങ്ങാ പേരക്ക വാഴ
മാങ്ങയും പേരക്കെല്ലേണ്ട്ല്ലേ പേരക്കേലും കൊറേ പൂക്കല്ണ്ടാ
ഉം പേരക്കണ്ട എന്ത് കളർലാ ഉള്ളില് നല്ല
എന്താ പക്ഷെ പേരക്ക ഓരോരോട്ത്ത് കായിക്കുന്നതൊന്നും ഉള്ള് മധുരുണ്ടാവില്ല ഓരോരോന്നിലും പുഴു ണ്ടാവും അങ്ങനെല്ലാണ്ടാ നിങ്ങളട്ത്ത് അല്ലെ നല്ലെ നല്ലതന്നെ കിട്ടല്
ആഹ് മത്ൽ
ലെണ്ടാക്കോണ്ടയ്
മദരം കൂടുതല്ണ്ടാ ആഹ് ആഹ് എന്റെ പെങ്ങളെ വീട്ടില്ള്ളത് ഉള്ളിലെ ഓരോന്ന് ഭാഗ്യം പോലെ ക് ട്ടല് ഓരോന്നിലും പുഴുണ്ടാവും കേട്പോലെയ്റ്റാ ണ്ടാവല് ഞാപറയല്ലേ പേരക്കമരം വെറ്തെ നടകലാന്ന് ഇപ്പൊ ഒന്ന്ണ്ട് വളര്ന്ന്ണ്ട് തെന്നാല വളര്ന്ന്ണ്ട് എങ്ങനെയാമോ അയ്ന് പേരക്കന്റെ രൂപത്തിലാ ഉള്ളേ എനി പേരക്കമരന്നറീല്ല വളർത്തി എട്ക്ക്ന്ന്ണ്ട് പേരക്യങ്ങ്പേരക്യായിട്ട് വരുഅല്ലേ തീർച്ചല്ലേ അല്ലങ്കി കൊത്തിച്ചാടാ
ഇപ്പം പേരയ്ക്കീ മൂത്രക്കല്ലുള്ളോര് ക്കൊന്നും പറ്റൂലേ
മൂത്ര കല്ലുള്ളാൾക്ക് മോശാ
ആഹ് പറ്റൂല
അത് തക്കാളിം പറയുന്നേക്കാ
ആഹ് തക്കാളി പേരക്ക
ആഹ് അതൊന്നും പറ്റൂലലാ ആഹ് അതെ അത് ശരിയന്നെ അയ്ലും വ റ്റൂലലാ അഅ് പറയുന്ന കേ പിന്നെ ബീൻസ് മൂത്ര കല്ലുള്ളാക്ക് ബീൻസ് നല്ലതാ
ഉം
ബീൻസ് എല്ലാത്തിനും നല്ലതാ അഅ്പോലെ വെണ്ടക്ക ഷുഗർന് നല്ലതാ
ആഹ്
വെണ്ടക്കേല് ബേക്കല് നല്ലതാ കുബ്ലങ്ങ കുബ്ലങ്ങേല് ജ്യൂസട്ച്ച് കുടിക്കുല്ലോ നല്ലെ ശരീരത്ത് നല്ലതാന്നൊന്ന് അറിയു ബക്കല്ല്ന്താ കുമ്പളങ്ങേല് ബാക് കുമ്പളങ്ങേല് പരിപ്പ്ടൂലേ വെക്ക്മ്പോ അല്ലേ വെറ് തെനെയാ
പരിപ്പോ
എങ്ങനെ കുബ്ലക്കവെക്കാ
തേങ്ങര്ച്ച് വെക്കും
അത് മാത്രം വെക്യാരിക്കും
ഇല്ലയ് കുമ്പ്ലങ്ങ പച്ചക്കായ അങ്ങനെ
ആഹ് തെല്ലാംട്ട്ട്ട്ആഹ് സാമ്പാർ പോലെ വെക്യായിര്ക്കും
സാമ്പാറല്ല സാമ്പാർ വേറേ ത് തേങ്ങര ച്ച്ക്ക് സാമ്പാർല് തേങ്ങരക്കൂല്ലല്ലോ
ങ്ങൾ തേരക്കൂല്ലേ അമ്മള് തേങ്ങര്ച്ചിട്ടാ വെക്കല്
ആഹ്
മൊളക് കറിയായിരിക്കും എന്നാ ശരി
ആഹ് എന്നാ ശരി